കേൾക്ക്ണ്ടാ
ഓഹ് കേൾക്കുന്നുണ്ട്.
ആഹ് റിങ്ങയ്തത് ഞാൻ കേട്ടില്ലേ
ഏഹ് ഇല്ലല്ലേ
ആഹ് എന്തൊക്കെണ്ട്
എന്തൊക്കെണ്ട് വിശേഷം
നല്ലതന്നെ അവിടെ എന്താ വിശേഷം
ഇവിടൊക്കെ നല്ല വിശേഷം നല്ല വിശേഷം നല്ല വിശേഷം ഓഹ് മഴണ്ട്
ഇവിടെ നല്ല മഴ കരന്റ് പോയിട്ട് ദേ ഇപ്പ തന്നെ വന്നള്ളൂ
ആണ്ല്ലേ ഇവിടെ ചെറുതായിട്ടൊള്ളു മഴ നല്ല മഴൊന്നുല്ല.
ഇബടെ നല്ല ഇടി വെട്ടും നല്ല മഴായിരുന്നു.
നിങ്ങളെവിടെണ് സ്ഥലം
പറയണോ
ആഹ് വാണ്ടന്നാല്
ആഹ് കുട്ടികളൊക്കെ ഇത് ഇവിടെയുണ്ട്.
ആഹ് ഇവടെ രണ്ടാള്.
രണ്ടാള് ല്ലേ
ആഹ് ആഹ് ആഹ് ഒരാള് എട്ടിലും ഒരാള് ഒന്നിലും.
ആഹ് വലിയ കുട്ടികളാ എനിക്ക് മൂന്ന് കുഞ്ഞികളാ മൂത്താള് കെ ജിയില് രണ്ടാമത്തെ ആൾക്ക് രണ്ടര വയസ്സ് മൂന്നാമത്തെ ആൾക്ക് അഞ്ചു മാസം ആഹ് ആഹ് ആഹ് ഭക്ഷണൊക്കെ എപ്പഴ കഴിക്ക
ഭക്ഷണം കുട്ടികളൊക്കെ കഴിച്ചു.
കഴിച്ചു നേരത്തെ കഴിക്കോ അപ്പേ
ആഹ് ഉം ഒരു ഏഴ് മണി ഏഴര ആകുമ്പത്തിനും മക്കള് കഴിക്കും.
ആഹ് എന്നട്ട് അവരെപ്പൊ കെടുക്കും.
പത്ത് മണിയാവും കടക്കാന്.
ആഹ് ഭക്ഷണം നേരത്തെ കഴിക്കൂല്ലേ.
ഭക്ഷണം വേം കഴിക്കും.
ഇവിടൊക്കെ നേരെ ഓപ്പോസിറ്റാ
ആണ്ല്ലേ അയ്ന് ഓല് കളിക്കാൻ പോയി വന്നാ പിന്നൊക്കെ ഓൽക്കൊരു വിശപ്പാ കളി കഴിഞ്ഞ് വന്നാല് കളി കഴിഞ്ഞ് കുളി ച്ചാണ്ട് വേഗം ഭക്ഷണം കൊടുക്കും.
ആഹ് ഇവിടെ കുഞ്ഞികളല്ലേ ഇവടെ പറഞ്ഞ മനസ്സില ലാക്കാൻ നൊന്നും പറ്റില്ല അവര് തോന്നുമ്പോ കഴിക്കും തോന്നുമ്പോ ഒറങ്ങും ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ ചെലപ്പോ ഇവടെ കളിക്ക്ണണ്ടാവും വെളുപ്പിന്
ആണ്ല്ലേ
അങ്ങനെയൊക്കെയാണ് അവരെ കളികൾ.
ആഹ്
പിന്നെ വേറെ ആരൊക്കെണ്ട് വീട്ടില്
വീട്ടില് ഇളച്ചണ്ട് ഇളച്ചിണ്ട് ഉമ്മണ്ട്.
ഉം
ഞങ്ങള് ഞങ്ങളെ ഫാമിലി
അതല്ലെ ആഹ് ആഹ് ഹസ്ബൻഡ് നാട്ടി തന്നെയാണോ
ഓ നാട്ടിൽ തന്നെ
അതെ എന്താ ജോലി
സാദാ കൂലി പണിയാ
അതല്ലെ ആ ഹ്ആഹ്
ആ അതെന്നെ
അപ്പ ആള് നേരത്തെ വെരും
ആഹ് ഒ ഒൻമ്പണി ഒൻപതരക്കമ്പത്തിന് എ
എത്തും ഉം പിന്നെ എന്തായിരുന്നു കറി ഇന്ന്
ഇന്ന് കറി ചിക്കൻ കറി ങ്ങള് ഫുഡ് കഴിച്ചോ ൽ
മക്കള് മറ്റേ നൂഡിൽസ് വേണന്ന് പറഞ്ഞിട്ടെ അത് വാങ്ങി ഇണ്ടാക്ക്ണൊള്ളു ഇത്ര നേരം കറൻ്റ് ണ്ടായിരുന്നില്ല
ആഹ് ആഹ് ഇൻവേർട്ടറന്നും ഉണ്ടാവേണ്ടാവില്ല ല്ലേ
ഇല്ല ഇല്ലല്ല ഞങ്ങെളെ വീട് പണി തൊടരിക്ക അപ്പൊ ഞങ്ങ റെന്റീനാണ് താമസിക്ക്ണേ ഉം അപ്പൊ അവര് ഹ് ഇത് കഴി ച്ച പിന്നെ അവരെ കാര്യം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നോക്കണ്ടാ
പിന്നെ അങ്ങാട്ടോക്കണ്ട നിങ്ങക്ക്ന്ത ഫുഡ് ചോർ തന്നെയാണോ
ആ ഞനക്ക് ചോറ്
ആഹ്
ബീഫ് കറിയും ചോറും
ആഹ് ബീഫ് കറിം ചോറും
ഉം ഇക്കാക്ക് കാറ്ററിങ്ങും ഇവൻ്റെക്കെ ആണേ ബിസിനസ് അവാ മിക്കതും ഫുഡൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും
ങ്ങക്ക് പാചകം ചെയ്യേണ്ട ആവശ്യുണ്ടാവല ല്ലേ
അല്ല രാത്രി പാതിരാക്ക് കുണ്ടരലൂ കൊണ്ടരൊള്ളൂയ് പിറ്റേ ദിവസം നമുക്കൊന്നും ചെയ്യേണ്ട
ചെയ്യണ്ടാ ആഹ് ഹ ഹ ഹഏ
ആഹ് സ്വന്തം വീട് എവിടെയാ അവിടെത്തന്നെണോ
ആ അവിടെ അടുത്ത് തന്നെയാണ് സ്വന്തം വീടും
ആഹ് ആഹ് ആഹ് കൊ ഴപ്പില്ല വെക്കേഷനൊക്കെയിട്ട് പോയില്ലേ
ഓ വെക്കേഷനായി പോയി പോന്നതാണ്
ആ ആഹ് മക്കൾക്ക് യൂണിഫോമും ആ ആ അതന്നെ യൂണിഫോമും ബുക്കൊക്കെ കിട്ടിയാ
ആ ഒരാൾ കിട്ടി ചെറിയോൻ കി ട്ടി വല്ല്യ ആൾക്ക് കിട്ടിട്ടില്ല ആ രണ്ടാ ആൺകുട്ടിയാള
ആ ആ എനിക്ക് ഒരാണും രണ്ട് പെണ്ണും മൂത്തതും എലെതും പെൺകുട്ടിയാള്
ആണല്ലേ ഏ
ഉം ഉം ഉം ഉം
വകൃതികളുണ്ടോ
ഉം മോ ന്ക്ക്ണ്ട് അവന് രണ്ടര വയസായിട്ടില്ലേ
ആഹ്
ആഹ്
കൊറച്ചൊക്കെ വേണ്ട എന്നാലല്ലേ രസള്ളോ
അത അത അത്രേ ഉള്ളു നമുക്ക് അപ്പ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഇര് മിണ്ടാണ്ടിരുന്ന എന്താവോ എന്താന്ന് മ്മച്ചിക്ക് എന്താമിണ്ടാത്ത എന്താ മിണ്ടാത്ത ചോയിക്ക ഉറങ്ങാണ്ട് ഞാൻ കുറച്ചീ
ബുദ്ധിമുട്ടാണ്
ആഹ് ഉറങ്ങാണ്ട വറെ ചീത്ത പറയും നേരത്തെ ഉറങ്ങിയപ്പ ഇക്ക് ടെൻഷൻ വരും എന്താണ വേഗം ഉറങ്ങിയത് ചിന്തിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാണ്ട് പിന്നെ നമ്മള എങ്ങനെ ഇർട്ടേറ്റ് ചെയ്ത കൊണ്ട് നടക്കുമ്പോ നമ്മുടെ സമയം പോണതറിയില്ല പക്ഷ ഇവരങ്ങാൻ ഉറങ്ങിക്കഴിഞ്ഞാ ഭയങ്കര ടെൻഷനാ മ്മ്ഹ് അങ്ങനെ വേറെ ആഹ് ണ്ട് ആഹ് ഞങ്ങളും ഇക്കാട ഉമ്മ ഉണ്ട്
ആഹ് ഉപ്പല്ല ഉപ്പ മരിച്ചതാ
ആഹ് അത് ആള് ചെറുതായിരിക്കും ഒന്നര വയസ്സുള്ളപ്പോ മരണപ്പെട്ടതാ
മരണപ്പെട്ട
ഉം ഉം അപ്പൊ ഞങ്ങ ഉമ്മയും നാളിക്ക ഒരു നേരം വരുമ്പോ
ഏഹ് ഏഹ് ആഹ് കാറ്ററിങ്ങക്കൊ കഴിഞ്ഞ് വരുമ്പോ- നേരം വൈക്കുവല്ലോ അല്ലെ
ഉം വർക്കയിലൊക്കെ പിന്നെ എന്തെങ്കിലും ആളെല്ലാത്തിലും ഭയങ്കര ഇൻവോൾവ് ആണ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാർ എല്ലാം കാര്യങ്ങളും ചെയ്ത് കൊടുക്കാനും അപ്പോ എല്ലാ നോക്കി പിടിച്ചൊക്കെ വരുമ്പോ ഒരുനേരാവും പ്പോ ക്യാ വർക്കില്ലാത്ത ദിവസം ആള് ബിസി ആയിരിക്കും ആഹ് മീറ്റിംഗ ഈ മീറ്റിംഗ അങ്ങനെയൊക്കെ ഉം അപ്പൊ പിന്നെ പിടിച്ചാ കിട്ടൂല
സോഷ്യൽ സർവീസല്ലാം ഉണ്ടാവൂല്ലേ
ആഹ് ചെലപ്പോ നമ്മള ന്ത്യൽ പറഞ്ഞാൽ അത് മർന്നോവുട്ടോ
ആഹ് അതെങ്ങനെണ്ട്
പക്ഷെ വേറെ വല്ലത് പറഞ് കഴിഞ്ഞാൽ
ആ സ്ഫോട്ടില്
ആഹ് അപ്പത്തെ എല്ലാം ശരിയാക്കി കൊടുക്കും അതന്നെ കൊറെ കുറെ ബന്ധങ്ങളുണ്ട് ഈ പോലീസും മന്ത്രിയും എന്തൊക്കെയ ആയിട്ട് ബന്ധങ്ങളൊക്കെ ഇഷ് ഷ്ടം പോലെണ്ടപ്പ കാര്യങ്ങൾ ചെയ്യാൻ സുഖ പക്ഷെ എന്റെ മക്കളുടെ ബർസറ്റ് കേറ്റ് ഇത് എടുത്തിട്ടില്ല. ഇതുവരെ
ഹഹഹ
സമയല്ല തിരക്കാണ്.
ഉം അതൊക്കെ എടുക്കാ പറയും.
ഹഹഹാ
ഉം ആഹ് പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴള്ള അത അമ്മ അയ്നെ കുറിച്ച് ചിന്തിക്കാം
ആഹ് അത് തന്നെയാണ് നിങ്ങ സ്കൂളിൽ ചേർത്തുമ്പോഴൊക്കെ വേണ്ടിയതെല്ലല്ലേ?
ആഹ് അതന്നെ മൂത്താാലുടെ എടുത്ത് കുഞ്ഞികളുടെ രണ്ടെണ്ണത്തിന്റെ എടുത്തിട്ടില്ല. ഇല്ല അവക്ക് യു കെ ജിയുടെ കഴിഞ്ഞ വർഷം ആക്ക
യൂ കേ ജി കഴിഞ്ഞ വർഷാക്കി.
ആ ഇപ്പോൾ യു കെ ജിക്ക് എൽ കെ ജി കഴിഞ്ഞ് യു കെ ജി
ആഹ് യു കെ ജി ആണല്ലല്ലേ
ഉം അങ്ങനെയാണ് വിശേഷങ്ങൾ
ആഹ്
ഇനിയിപ്പ നിങ്ങ പത്ത് മണിയാവൂല്ലേ കിടക്കുമ്പ?
ഓഹ് പത്ത് മണിയാകും.
ഉം ഞങ്ങൾക്ക് പത്ത് മണിയൊന്നില്ല.
ഞങ്ങൾക്ക് പിന്നെ മദ്രസ് ഉണ്ടായോണ്ടേ കുട്ടികളെ നേരത്തെ കിടത്തണ്ടേ?
ആഹ് ആഹ് ആഹ് ഇവിടെ അവര് അത്രക്ക്‌ ആയിട്ടില്ലല്ലോ
ആഹ് അതാണ്. രാവിലെ ആർ മണിയാവുമ്പോ മദ്രസ തുടങ്ങുമ്പോളെ ഉം
ആ ഇവിടെ ഉറങ്ങാണ്ടകുമ്പോഴാ പ്രശ്നേ നേരത്തെ എണീപ്പിക്കല് ബുദ്ധിമുട്ടാവും.
അല്ലെങ്കിലും ബുദ്ധിമുട്ട തന്നെ രാവിലെ എണീറ്റാ എണീക്കാൻ മടിയാണ്.
അതന്നെ പണ്ട് ചെറുപ്പ ഉണ്ണിയാണൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോ കിടന്നുറങ്ങുമ്പോ എന്റെ ഉമ്മ പറയും പിള്ളേരാവട്ടെ ഉറക്കൊക്കെ നിക്കുന്ന്.
ശരിയാണ്.
ഇപ്പ രാത്രി ഉറക്കില്ല രാവിലെ ഉറക്കില്ല.
രാവിലെ ഉറങ്ങൂലേ തീരേ കുട്ടികള്
ഇല്ല അവര് അവര് രാവിലെ ഉറങ്ങിയാല് രാത്രി ഉറങ്ങൂല.
ആഹ്
അതായതെ ഉച്ചയ്ക്ക് കറക്റ്റ് ആയിട്ട് ഫുഡ് ഉച്ചക്ക് ചോർന്നിട്ട് ഉറങ്ങാണെങ്കിൽ കൊഴപ്പമില്ല. പക്ഷെ ഇവൻ പിന്നെ ഉറങ്ങുന്നൊരു മഗ്‌രിബിന്റെയൊക്കെ സമയാകുമ്പോ പോയി ഒറ്റ ഉറക്കങ്ങ് ഉറങ്ങും. അങ്ങനെ എട്ട് മണി ഒമ്പത് മണിക്കോ ആകുമ്പോ എണീക്കും ഇങ്ങനെ നേരം വെളുക്കാൻ. ഇങ്ങനെ നടക്കും. ചെറുത് കുഞ്ഞതിനെ എണീപ്പിക്കും. ഇക്കൊക്ക മോളേ എന്നൊക്കെ വിളിച്ചിട്ട് എണീപ്പിക്കും. വർത്താനം? തിരിയില്ല ഉണ്ടന്നാലും ആളപ്പുണ്ട് പെറ്റണ പോലേക്കെ ആള് വിളിക്കും ഉം
ഉം ഉം
പിന്നെ
പിന്നെ എന്തൊക്കെയണ്ട് ഇല്ലല്ല കഴിക്കണം. മക്കളക്കെ കൊടുത്തിട്ടോള്ളൂ ഇക്ക വന്നിട്ടില്ല.
ആഹ് ആഹ് അയ്ൻ ഉമ്മ പിന്നുള്ളത്
ആഹ് ഉമ്മ ഉമ്മ ഉമ്മയുണ്ട് ഇളെച്ചനുണ്ട് ഇളച്ചിണ്ട് ഓല്ക്കൊരു മോന്ണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ് അല്ലാ കൊറെ ആൾക്കാര്ണ്ടപ്പം നേരം പോവും.
ഓഹ് ഇണ്ട്
അപ്പൊ കൊഴപ്പല്ല
നേരം പോവാൻ പണിയോന്നുല്ല.
ഉം എനിക്കിവരൊർങ്ങ്യാ ഇവരില്ലെങ്കിലൊക്കെണ് ഇവരെ ങ്ങടെലൊക്കെ പോയിക്കഴിഞ്ഞാലെക്കെ ഭയങ്കര ഉം ഉം അപ്പൊ പിന്നെ ആ
ഇതെന്നെ ഇവതെന്നെ എവ്ട്ക്കെങ്കി പോവുമ്പളൊ ക്കെ വീട് ഓർങ്ങ്യെ മാതിര്യാ.
ആഹ് ഞാനാണെങ്കി ഒക്ക ഫോണില് വല്ലതും കാണുന്നതാ അല്ലെങ്കി പേപ്പറിൽ വല്ലോം വായിക്കുന്നത അതൊക്കെതൻ ഇൻക്ക് ഭയങ്കര ടെൻഷനാണെ ഓരോന്ന് കാണുമ്പോ അപ്പൊ ഞാനത്ങ്ങനെ ആലോയ്ച്ചിരിക്കും.
അയിന്റെ
ഏഹ് നമ്മളെന്തെങ്കിലൊരു തെരക്കാണെങ്കില് കൊഴപ്പല്ല. ക്ക് ജോലി വേറൊന്നുല്ലല്ലോ അപ്പൊ ന്നു വെർതെ ഇര്ന്നാ പോയി കഥ.
ഇങ്ങളൊന്നും വർക്കെയ്ണ്ടാവൂല്ല ല്ലേ
ഇല്ലല്ല വർക്കൊന്നൂം ചെയ്യണില്ല ഡിഗ്രി കഴിഞ്ഞങ്ങനെ
ആഹ് ആഹ്
വേറെ വിശേഷൊന്നുല്ലല്ലോ?
ഇല്ല ല്ല ല്ല ആഹ് ആയ്ക്കോട്ടന്ന ശെരി. ഉം